ഹലോ ആ കേക്കാ കേക്കാ കേക്കാം ആ എന്തൊക്കെയുണ്ട് വിശേഷം.
നല്ല‌ വിശേഷം മ് എന്നട്ട് ഒണ്ടാക്കി കഴിഞ്ഞോ ചപ്പാത്തിയൊക്കെ?
ഒണ്ടാക്കിക്കോണ്ടിരിക്കുന്നു
ഏഹ ഏഹ്
ഇന്ന് ചപ്പാത്തിക്കകത്ത് ഗുസ്തി കൂടുവാണ്.
ഏഹെ അഹ്ശെരി കറിയെന്താപ്പം?.
കറി രാവിലത്തെ കറി ഇച്ചിരിരുപ്പുണ്ട്‌. ആഹാ ചെല ദിവസങളില് ഞാ രാവിലത്തെ. തോനെയുണ്ടാക്കും അന്നേരം ആ കറിയങ്ങ് വെച്ചേക്കും. അപ്പൊ അങ്ങനെ അതെടുത്ത് കൊടുക്കാല്ലെ ആ അല്ലെങ്കി ആ ഗ്രീൻപീസല്ല ഇന്ന് ഇതാ ഉം ഉരുളക്കെഴങ്ങ് കറിയാ.
ഓഹൊ
ആഹ് വരാതെ ഓരോ ഓരോ ദുവസം ഓരോ കറിയാണ്ടാക്കുന്നത് വറ്റത് ഏഴു ദുവസം പോക്കെണ്ടെ
അതെ അഹ് ശെരിയാ ഓരോ ദിവസം ഓരോ ഓരോ പലഹാരാണെങ്കിലും ഓരോ മോഡല് വാണ്ടേ?
ആന്ന് ആന്ന് ഇപ്പൊ പലഹാരം പലഹാരം മാറിയില്ലെങ്കിലും കറി മാറണം
ആഹ് ഏഹെ അങ്ങനെയുണ്ടൊ ഇബടെ ഒരു ദിവസം രണ്ട് ദിവസൊക്കെ ദോശ കൊടുത്താ മൂന്നാം ദുവസം എന്നും ഇതന്നേന്ന് ചോയ്ച്ചും
ആഹ് ഇവിടെല്ലാർക്കും ദോശ പിടുത്താണ് ആഹ് അതുകൊണ്ട് അതുകൊണ്ട് ദോശയെത്ര കൊടുത്താ
ഞാന് ഞാനെന്തെയ്യും ർഞെരാ ഒരു ദിവസം കട്ടിക്കൊക്കെ ഇങ്ങനെ നല്ല കട്ടിയുള്ള ദോശ ചുട്ടൊടുക്കും പിറ്റേ ദിവസം നെയ് റോസ്റ്റ് അല്ല പിറ്റെന്ന് മസാലദോശ ഇഷ്ടല്ല അതെൻക്ക്ഷ്ടാണ് ആഹ് ഹസ്ബന്റിനിഷ്ടാണ് ഇവർക്കത് പറ്റില്ല കൊറച്ച് പിന്നെ നെയ്യൊക്കെ ട്ത്താണ്ടെ ഇതാക്കിയിട്ട് കൊർച്ച് എൻ്റെ പത്തിരിയിൻ്റെ ചട്ടിയ്ണ്ടല്ലോ പ ത്തിരി ചുട്ന്ന വല്ല്യ ചട്ടിലിട്ട് നെയ്യ് റോസ്റ്റാക്കിയിട്ട് അങ്ങനെയാക്കും അതൊക്കെ ഇഷ്ടാണെ അതും പറ്റും ഒരു രണ്ട് മൂന്ന് ദിവസൊക്കെ പിന്നെ ഏഹ് നാലാമത്തെ ദുവസം ചോയ്ക്കും ആഹാ ഇതനെള്ളു ഉമ്മച്ചീ വേറൊന്നു ഇല്ലേന്ന് ചെല ർക്ക് ഇവര്ക്ക് ഹസ്ബൻഡന് ഇഡ്ലി ഇഷ്ടാണ് പക്ഷെ ഇവര്ക്ക് പറ്റൂല ഇഡ്ലിയിഷ്ടവല്ല
ഇഷ്ടവല്ല ഇവടെ ഇവടെ ഇഡലി എനി ക്കും ചേട്ടനും ഇഷ്ടവാണ് പക്ഷെ മോക്ക്ഷ്ടവല്ല
ഉംഹ്
ആഹ്, അത് കാരണം അതുപോലെ കാപ്പിക്ക് കറി ഉണ്ടാക്കിയാലേ സാമ്പാർ ഉണ്ടാക്കും. സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാ പിന്നെ ചോറിന് വേണ്ട അവർക്കാർക്കും, കാപ്പിക്ക് മാത്രം മതി. ആഹ്, സാമ്പാർ വേണ്ട. കാപ്പിക്ക് മാത്രം മതി. അത് അന്നേരം എന്ത് പാടാന്നറിയ, സാമ്പാറും ഉണ്ടാക്കണം ബാക്കി കറികളും ഉണ്ടാക്കണം
ആഹ്, ഇവിടെ പിന്നെ സാമ്പാറ്ണ്ട സാമ്പാർണ്ടാക്കിയ പിന്നെ ചോറിന അത് കൂട്ടിക്കോളുട്ടോ
ആഹ് ആ ആ ആഹ് വീ ഇവിടെ പിന്നെ അത് കഴിക്കത്തില്ല. പിന്നെ അത് കഴിഞ്ഞ്, അത് കഴിഞ്ഞ് നമ്മളരു ഒരു സംരംഭം തൊടങ്ങിയിട്ടുണ്ട്. ആ അതിലെ ആ... എന്തുവാ നമ്മളില ഉം ഉം ഉം, കർഷകരുടെ വീടുകളിൽ പോയേ സംരംഭം തൊടങ്ങിയില്ല. തൊടങ്ങാനുള്ള പ്രിപ്പറേഷൻ ഇങ്ങനെ നടത്തുന്നു. ആ നമ്മള് ഏഹ് കർഷകരുടെ വീട്ടില് പോയി നേരിട്ട് പോയി പാല് സംഭരിച്ച് കൊണ്ട് വന്നി ട്ട്, ഐൽസ്ക്രീമ്, സിപ്പപ്പ് ആ പിന്നെ ആ ഇതുപോലെ ചാണകപ്പൊടി വെച്ച് ബർമി കമ്പോസ്റ്റ് അങ്ങനെയൊക്കെ ഒണ്ടാക്കാനൊരു പരിപാടി നടത്തുന്നു. അവന്തെ കൂടിയാലോചന യോഗങ്ങളും ആഹ് കർഷകരുടെ വീട് സന്ദർശിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവും.
വേറെ വേറെ അളുണ്ടോ?
ആ നമ്മള് കുടുംബശ്രീയില് ഏഴു പേര് ചേർന്നാണ് തുടങ്ങുന്നത്. അന്തരാ അന്നരം ഇപ്പൊ കൊറച്ച് ഇപ്പം നമ്മള് ഉം, വല്ലിയ മെഷീനൊക്കെ വാങ്ങിച്ച് ചെയ്യുമ്പോഴേ അതിന്റേതായ രീതിയില് ചെയ്തല്ലേ പറ്റത്തുള്ളൂ.
ഉം ഉം ഉം ദേ കുടുംബശേരി തൊ ലോണൊക്കെ കിട്ടുവല്ലോ ല്ലേ, കർഷകർ. ഉം, അത്‌ നേരത്തെ ഒര് ആള് പറഞ്ഞു.
ആഹ്, ആ അ സംരംഭകർക്ക് ലോൺ കിട്ടും
ആഹ്
ആ അങ്ങനെ ലോൺ മുഖാന്തരം ഒരു ഇത് തൊടങ്ങണോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകാ അത് പിന്നെ എല്ലാത്തിനും ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടല്ലേ
ആഹ്, അതെ
ആഹ്, അപ്പൊ അതെല്ലാം എഴുത്തു കൂത്തുകളെല്ലാം നടന്നു വരുമ്പോഴത്തേനു സമയാവും. പിന്നെ അതിന്റെ പിറേ നമ്മള് കൊറെേ കഷ്ടപ്പെട്ടാലല്ലേ ഒ ഒന്ന് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ.
ആഹ് ശരിയാണ്. അതെന്തായാലും അങ്ങനെയാണല്ലോ. എന്തിനതിനാ ക കഷ്ടപ്പെട്ടാ അതിനൊരു ഒന്നുണ്ടാകും. കഷ്ടപ്പാടില്ലാതൊന്നും നമുക്ക് കിട്ടാറില്ലല്ലോ
പിന്നെ ഇപ്പഴത്തെ രീതിക്ക് കർഷകർ ഒരുപാട് കുറവാണ്. കാരണം അവർക്ക് നേ ട്ടോം ലാ.... ഭോംല്ല. തീറ്റിയുടെ ഒക്കെ വില വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങളാണ്. അപ്പോ അ ആ അപ്പോ അവർ ക്ക് നമ്മളെ നമ്മള് ഇതുപോലെ അവർക്കും ലോൺ സംഘടിപ്പിച്ചു കൊടുത്ത് അവർ വേറെ പശുവിനെ വാങ്ങിപ്പി ക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുത്ത് അതും കുടുംബശ്രീ വഴി തന്നെയാണ്. ആ അപ്പൊ അപ്പൊ അവർക്ക് ഒരു പശുവും കൂടാകുമ്പോ നമുക്ക് കുറച്ചും കൂടെ പാലു തരാൻ പറ്റുവല്ലോ അങ്ങനെ പക്ഷെ ആ തിരിച്ചടവ് അവർക്ക് അവർ തന്നെ തിരിച്ചടക്കണം. പക്ഷെ നാല് ശതമാനം പലിശയുള്ളു
ആഹ്, പലിശ കൊറവാല്ലേ. കുടും ഉം
അപ്പൊ ആ അങ്ങനെ അന്നരം അവരുടെ പാലും കൂടൊക്കെ എടുത്ത് ആ അങ്ങനെ പശുവിനെ നോക്കാൻ താല്പര്യമുള്ളവരോടല്ലേ നമുക്ക് ചോദിക്കാനും പറ്റത്തുള്ളൂ. അ അ ആഹ്, ആഹ് അങ്ങനെ അത് ഇപ്പൊ ചെയ്തൊണ്ട് ചെയ്യാണോന്ന് പറഞ്ഞൊക്കെ ഇരിക്കുന്നു പിന്നെ പലരും പല ബിസിനസുകള് പ്ലാൻ ചെയ്യുന്നു കുടുംബശ്രീ മുഖാന്തരമൊക്കെ തന്നെയാണ് എല്ലാരും ഒരു ബിസിനസുകൾ പ്ലാൻ ചെയ്യ് പ്ലാൻചെയ്യുന്നത് പക്ഷെ ഇപ്പം ഇപ്പം സ്ത്രീകളെല്ലാം ഓരോരോ ബിസിനസ്സിലോട്ടു വരാ പോവൂല്ലേ ആരും വെറുതെയിരിക്ക ഇരിക്കുന്നത് ഒന്നുമില്ല എല്ലാം സ്വയം എല്ലാവരും സ്വയം പര്യാപ്തരാവുന്ന രീതിയാണ് ഒന്നീ കൃഷി അല്ലെങ്കിൽ മൃഗ മൃഗങ്ങളെ വളർത്ത് പോക, അല്ലെങ്കിൽ സംരംഭം തുടങ്ങുക അല്ലെങ്കിൽ ഓൺലൈൻ എന്തെങ്കിലും ബിസിനസ് എല്ലാരും ഓരോരോ ഓരോരോ കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആണ് ചിലപ്പം സ് ചിലപ്പം ലാഭ ലാഭങ്ങള് കുറച്ചേ കാണത്തേയുള്ളൂ എന്നാലും അവരവരുടെ കൈയീൽ ഒരു അഞ്ചു പൈസ കിട്ടുവാണെങ്കിൽ ഒരു ചെറിയൊരു വരുമാനം ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ ഉം ആഹ് ആഹ് അവനവന്റെ വരുമാനം എന്ന് പറയുന്നത് അതൊരു വേറെ ഇതാണ് അവനവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കുന്നു പറയുന്നത്ത്
അത്
ആഹ് ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെയാണ് ഒരുപ്പോ ഇപ്പോ ഓൺലൈനിലൊക്കെ ട്യൂഷനില്ലേ പണ്ടൊക്കെ ട്യൂഷൻ വീടുകളിൽ ചെന്നാലല്ലേ ട്യൂഷൻ എടുക്കാനൊക്കത്തൊളളായിരുന്നു.
അതെ ഉം
ഇപ്പം പക്ഷെ ഓൺലൈൻ ട്യൂഷനാണ്
ഉം
മൊബൈലിന്റെ മൊബൈലിന് നല്ല വശങ്ങളുമുണ്ട് ചീത്ത വശങ്ങളുമുണ്ട് ആഹ് നല്ല വശങ്ങള് നല്ലവശം വശങ്ങൾ മാത്രം ചെയ്തിരുന്നെങ്കിൽ ഈ ലോകം എത്രയോ നന്നായേനെ ഈ ചീത്ത വശങ്ങളും കൂടെ ആവുമ്പോഴത്തേനാണ് പ്രശ്നങ്ങൾ കൂടുന്നത്
അല്ല എല്ലാ സംഗതി അങ്ങനെ തന്നെയാണ് നല്ല വശം അതെ കൂടുതൽ ആൾക്കാർക്ക് നല്ല വശം കാണണേ ക്കാളും നല്ല ചീത്ത ചീത്തയേക്കാള്ളം
ന്നാ ഇഷ്ടം ആഹ് നല്ല വശങ്ങളായ ആളുകൾ കൊറച്ചേ കാണത്തോള്ളൂ
അതെ ആ അപ്പൊ ഒരു മനുഷ്യനെ എടുത്ത് നോക്കിയാലും തന്നെ അതിന്റെ ആ മനുഷ്യനെ നമ്മള് ആദ്യം കേച്ച് ചെയ്യേണ്ട ചീത്ത വശം എന്തോ അതല്ലേ നമ്മൾ നോക്കേ നല്ലവശം കാണൂലല്ലോ
ഈ പത്ത് നല്ലത് ചെയ്തിട്ട് ഒരു ചീത്ത ചെയ്താ ആ ചീത്ത ഓർത്ത് വെച്ചേക്കും ആ അവ ഇന്ന അവര്ന്നത് ചെയ്ത് അതെ പക്ഷെ ഈ നല്ലതെല്ലാംങ്ങടീല് പോവും ഈ ചീത്ത ചെയ്തത് ഒന്നാരിക്കും പക്ഷെ നല്ലത് പത്തെണ്ണം ചെയ്തിട്ടുണ്ട്
മക്കളോട് ഞാൻ പറയും നല്ലതെന്ന് പറയാനാണ് നല്ല പാടാ പക്ഷെ ചീത്താന്ന് പറയാന് എളുപ്പണ്ട്
ഒരു കാര്യം ചെയ്ത് ഒരു ചി കുഞ്ഞ് കാര്യം ചെയ്താ മതി അപ്പോയതെന്ന് ആളുകളെന്നെ ചെറിയ കാര്യമായിരിക്കും നിസ്സാര കാര്യങ്ങളായാൽ പോലും ആളുകളയിനെ പെരുപ്പിച്ച് കൊണ്ട് പോവും
ഓ
അതെ പക്ഷേ ഈ നല്ല കാര്യങ്ങള് ചെയ്താ ആരും അത് പറയത്തില്ല ആ അവ ചെയ്ത് ത്, നല്ല കാര്യാന്ന് പറയത്തില്ല അതിന്റെ ഇടക്കൊരു ചീ ത്ത കാര്യം ചെയ്യട്ട് അപ്പോഴത്തേന്ന ആളുകള് എന്തെല്ലാം പറയാവോ അതെല്ലാം പറയും
പറയും അത്ശേരിയാ
അതുപോലെന്നെ മൊബൈലിന്റെ കാര്യവും അത് തന്നെ നല്ല നല്ല വശ വശങ്ങളും ഉണ്ട് ചീത്തവശങ്ങളും ഉണ്ട്
പിന്നെ മൊബൈല് ഈ ഇപ്പോൾ ഞമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്യണെതെന്നെ അത് നോക്കുവാണെങ്കില് അതൊരു കാര്യല്ലേ അങ്ങനെ ആഹ് അങ്ങനെയാർ ആഹ് അങ്ങനെയുള്ള ഓൺലൈൻ ട്യൂഷൻ ആണെങ്കിലും എനിയിപ്പോ ഓൺലൈൻ ബിസിനസ് നടത്തുന്നവര് എത്രയുണ്ട് നമ്മളൊക്കെ ഒരു ആഹ് ഇപ്പൊ പിന്നെ ആമസോണിന്നാണെങ്കിലും മീഷോന്നാണെങ്കിലും ഒക്കെ നമ്മൾ ഫോണ്ക്കുടെ നമ്മക്ക് ഓർഡർ എടു ത്ത് നമ്മളെ വീട്ടിലെത്തെല്ലേ
ആന്ന് ആന്ന് ഉം
അതൊക്കെ ഇതിന്റെ നല്ല വശങ്ങളെന്നെയാണ് പക്ഷെ ഇതും കൊണ്ടൊക്കെ എം ഡി എം മേയും കഞ്ചാവു അഹ് അത അത് വെല്ലാ ഇതോ അത് വേറെണ്ട് നടത്തുന്നവർക്ക് നല്ലത് നടത്തുണോർക്ക്
ആഹ് നല്ലത് ന്ന് ആഹ് അത് തന്നെ അത് തന്നെ അതുപോലെ കുഞ്ഞുങ്ങക്ക് ക്കെന്നെ കൊറോണ സമയത്ത് മൊബൈൽ കൊണ്ടല്ലാർന്നോ ഉപയോഗം മൊത്തം അവരുടെ ഒരു വർഷത്തെ ക്ലാസ് പോവാതെ രക്ഷപ്പെടുത്ത് നിർത്തിയത് ഈ മൊബൈൽ ഉപയോഗവല്ലെ ഇതില്ലായിരുന്നെങ്കിൽ എന്തോ ചെ ചെയ്യുവാർന്നോ ആരും എങ്ങോട്ടും പോവ പിള്ളാരുടെ കൊച്ചുങ്ങടെ ഒരു വർഷം അങ്ങ് പോയി കിട്ടത്തില്ലാർന്നോ
ഓ അത് അതോണ്ട് അങ്ങനൊരു ഇതുണ്ടായി പക്ഷെ കുട്ടികളെല്ലാം ഫോണിന് അഡിറ്റ് ആയി അങ്ങനെ അങ്ങനെ ഒരു കാര്യം കൂടെക്കിട്ടി എൾപ്പം മക്കൾക്ക് അതുവരെ ആഹ് കൊറോണ വരെ അത്രവെല്ലെ പിന്നെതായിട്ട് ഈ കുട്ടികൾ ഫോണമ്മ്ല് വല്ലാതെയൊന്നും എ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല.
അല്ല അന്നൊന്നേ അന്നൊന്നേ എല്ലാർക്കും ഫോണില്ലല്ലോ മ്മടെ വീട്ടിൽ ഒരാൾക്ക് ഫോൺ അല്ലെങ്കിൽ ഹസ്ബന്റിന് വൈഫിന് അവര് അമ്മയ്ക്കും അച്ഛനും ഫോൺ അല്ല കുഞ്ഞുങ്ങൾക്ക് ഫോണില്ലായിരുന്നല്ലോ
ഉം
ഈ കൊറോണ ആയപ്പോഴല്ലെ എല്ലാർക്കും ക്കും ഫോണായത് കൊച്ച്ങ്ങടെ പഠിത്തത്തിന് വേണ്ടി അവർക്ക് കൊടുത്ത് പക്ഷെ വലിയവർക്ക് സമയം പോകാൻ വേണ്ടി വലിയൊരു
എം പിന്നെ എല്ലാരും ഫോണിന്റെ ആൾക്കാരായി അതാപ്പം ഇപ്പ ഇതിനെല്ലാം ഞാൻ പറ മുട്ടേന്ന് വിരണ മക്കളുടെ അടുത്ത്ടക്കം ഇ ഫോൺണ്ണോ
ആഹ് പൊടി പൊടി കൊച്ചുങ്ങളെ വരാണ് ഫോൺ ഉപയോഗിക്കുന്നത് അതാ കൊച്ചുങ്ങളൊക്കെ നമ്മള് നമ്മള് ഉപയോഗിക്കുന്നതിനെ കൈ എന്ത്‌ ഇതായിട്ടാ അവരുപയോഗിക്കുന്നത്
അല്ല് അയിന്റെ ഉള്ളിലുള്ള എല്ലാ സംഗതി അവർക്ക അറിയാം
ധ്യാളും അവർക്കറിയാം നമ്മളൊക്കെ ഇങ്ങനൊ വയുമ്പോളൊന്ന ഇരുന്നു ഇനി എനിക്കെങ്കിൽ മൊബൈിന്റെ അത്യാവശ്യം അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ വേറൊന്നും അറിയത്തില്ല എന്റെ ഒരുരാങ്ങളയുടെ മോനുണ്ട് അവ ഏഴു വയസേ ഉള്ളു അവൻ ഇരുന്ന ആഹ് ഫോണിന കത്ത് കാണിക്കുന്ന കാണുമ്പ ഞാൻ വിചാരിച്ചു എന്തൊക്കെ ചെയ്യുന്നീ കൊച്ച് അന്ത ഇപ്പൊ നമ്മളങ് എന്താ ഈ ചെയ്യുന്നതെന്ന് അവിടെയും അവിടെയും പിള്ളേര് സെറ്റ് ഇതുപോലെ ആയിരിക്കുംല്ലേ
ആഹ് എന്ന ശരി
ഓക്കെ ഓക്കെ ശരിടാ